ഹലോ ഒന്നും പറയണ്ട ട്ടാ ഒന്നും പറ പറയാൻ നക്കണ്ടത് എന്താ ഉം ഒരു ഇൻ റ്റ് അല്ല എന്തൊക്കെ നിങ്ങ വേറെ എന്തെങ്കിലുംൊക്കെ പറഞ്ഞാളെ കാരണം എന്തെങ്കിലുംൊക്കെ പറയണ്ടേ നമ്മള് പേരിതൊന്നും റിവീല് ചെയ്യാതെ
ഉം എന്താ ചോറ്ന്നാ
ചോറൊക്കെ തിന്നെ മുലങ്ങറ്റല്ല ഉപ്പേരി ആുന്ന അവിടെ എന്താ കൂട്ടാന്
മത്തി വരച്ചത് ചോറ്
ചെമ്മീന മത്തി പൊരിച്ചോ ചെമ്മീൻ പൊരിച്ചതാ
ചെമ്മീ ഫ്രൈ ആക്കി കാണ്ട്
ഓ മലയാളം പറഞ്ഞോളി കുട്ടി ഉറങ്ങിുന്നപ്പ നീച് ക്ണ് കൊറച്ച രായിോ ഉറങ്ങീട്ട് ആ ഞാനവിടെന്ന് ഞാൻ എന്റെ പേരേക്ക് പോണച്ചിട്ടാണ് നോമ്പ് കുറേ നോറ്റി വിട്ടാണ്ട് അപ്പൊ നോമ്പ് നോറ്റി വിട്ടേല ഒക്കെ പാടായിയിക്കാണ്ട് പോവാച്ചിട്ട്
ഉം ഞാന് ഇന്നലെ ആണ്ട് പോയിങ്ങാണ്ട് ഇന്നന്നെ ഇങ്ങണ്ട് വന്നും ചെയ്ത്മിഞ്ഞാന്ന്അവിടെ അമ്മായിമാക്ക് പല്ല പല്ല് വറച്ച് ആ അപ്പൊനനി കുമ്പ ജ െ ചെവിൽ ചെപ്പി റിഞ്ഞിട്ട് അങ്ങനെ ശ വേദന നീതർങ്ങീ കാണ്ട് അങ്ങനെയയിട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലി ഇവ ഒരു കൂടിയിരുരിക്കൽ വര
ഏ അല്ല അന്നണ്
ഉ
ട്ടി ന്തിനാ നോലോളിച്ചിന് ട്ടി
ൻ
ഏ അത് ശരി അനസത്തിന്റെ പരയില്
ഉം ചെറിയ രണ്ടാളിലെ
ഓരന്ന്ന്ന്
ഓല് ഇവടെ തന്നെയായിരുന്നല്ലോ ഓല് ടുക്കോ
നിങ്ങളിപ്പോൊ ഹസ്ബൻഡന്റെ പെരിലാ
എല്ലാ ഞാൻ ഇൻറോടെന്ന് അറിഞ്ഞിലെ
ആഹ ആഹ് ആഹ് ആഹ ആയിക്കോട്ടെ പിന്നെ വേറെ എന്തൊക്കെ
അങ്ങനെ പോണ് കുട്ടീ കഞ്ഞി ചോറ് ആ തന്നെ രാഗി ഉണ്ടാക്കി കൊടുത്ത അത് ഓൻ ഓനിക്കത്തെട്ടാക്കാൻ കൊടുത്താ
ഈ പനിക്ക് തിന്നാൻ കൊടുക്കൽ തുടങ്ങിക്കണ് ഇവൻക്ക് ഇപ്പ എന്താ രാഗി തേങ്ങാപ്പാലില് തേങ്ങാപ്പാലില് രാഗി കുറുക്കിക്കാട് കൊടുക്കും പിന്നെ
ആ
ഹായ് പശുപാല്ഒന്ന ഇപ്പോൊ കൊടുക്കാൻ പറ്റൂല്ലല്ലോ ഒരു ചെറിയ കുട്ടികളല്ലേ പിന്നെ എന്താണ് ക്കെ ക വേവിച്ച് ജ്യൂസടിച്ച് കൊടുക്കും
ഉം
പഴം ജ്യൂസ് അടച്ച് കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊടുക്കണ്ടൂർ ള്ള ' കിഴങ്ങ ജ്യൂസ് അടിച്ചു കൊടു അങ്ങനെ ഓരോന്ന് കൊടുത്ത് തുടങ്ങിയാണ് കൊടുക്കുന്ന പ്രായം ആയിട്ടല്ലേ ഉള്ളൂ തുടങ്ങാ തുടങ്ങണള്ളൂ
ഉം ഓൻ ക്കര യസവാനായി അടുത്തസം
ആ ഒരു വയസവനയില്ല അപ്പോ പ്രസവിച്ചിട്ട ഒരു വർഷായി ഇതൊക്കെ പറയാൻ പറ്റുവോന്നാവോ
ആന്ന് പ്രശ്ന അങ്ങനത്തക്കെ ഇങ്ങനന്തക്കെപ്പ പറയാ
ആ അന്നായിക്കോണെ നനി വേറെൊന്നും പറയാൻ നക്കണ്ട പന്ത്രണ്ട് മിനിറ്റ് വരെ വർ അത്രഞൻവേഗം പറഞ്ഞോളിഎന്തായാലും നിങ്ങക്ക് കിട്ട കിട്ടിക്കോട്ടെ വെറുത ഇല്ലാതാക്കണ്ടല്ലോ അല്ല പന്ത്രണ്ട് മിനറ്റ് മ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവന്ന് അറിഞ്ഞ കേട്ടിുന്നല്ലോ
ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാ തന്നെ തന്നെ ഓഫ് ആക്ക നമുക്ക് വണെങ്കിൽ ഓഫ് ആാക്കാം അത് പത്രായി മൂന്ന് മിനിറ്റ്ല്ലേ പിന്നെല്ലേ എന്തൊക്കെയ പിന്നെ ഇന്നലെ
ഇന്നലി. തന്നെ ചോറോും മിസട കറി
എ നിങ്ങൾ കു
ഓ നിക്ക് ടെഡി ബിയർപറഞ്ഞ ഒരു സോപ്പുണ്ട്
തെടി ബിയറോ
ഇതിന്അലർജിയൊക്കെ ആയല് ആയാല വേം പോവും അയിന്റെ നല്ല വിലൊക്കെ ഇണ്ടാവും ഇവിടുന്ന് പുൊറത്തന്ന് വാങ്ങിയാ മതി ഏ
അത്യാവശ്യ വില ഉണ്ടാവൂല്ലേ
ആഞാൻ അൽമാസിൽ ബന്റെ സ്കിന്നിനും വേണ്ടി ചോറിയായിട്ട് അവിടെപോയി കാണിച്ചപ്പോൾഓല് പറഞ്ഞു ആയിരത്തിന്റെ മേലെ പുറത്തന്ന് വാങ്ങാൻ അത്ര വില ഓ ആഓൺലൈനിൽ
ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങുമ്പോഴാണേക്കാാരല്ല പ്രശ്നം
ആ പ്രശ്നം ഒന്റെ സ്കിന്നിന് ചോറിയൊക്കെ ആയിട്ടേ എത്ര വർഷമായി ഇപ്പൊ ഒരു ചോറി വേഗത്ത് കുടിച്ചടു ഇതുവരെ മാ അ കൊതുടിച്ചുമ്പോത്തിന് മേലല് പൊന്തു
ഇതാ ദിനുണ്ട അങ്ങനെ കൊതുടിക്കുമ്പോന്നാകെ പൊന്തി കുരു കഴിക്കുക പിന്നെ ഞാൻ നിക്കുന്നു്യാഇല്ല
ക്രീം തേച്ചതിന് ശേഷം കൊറേ മാറ്റുണ്ട് ആ സോപ്പ് ഉപയോഗിച്ചോെ ഇപ്പൊ
ആ എന്റെ കുട്ടി നീചിക്കണ് അതെല്ലടക്ക എടുക്കട്ടെ ഒരു പന്ത്രണ്ട് നീത്ത് പിന്നെ എന്തൊക്കെ എന്തൊക്കെയന്ന നിങ്ങളാ പാട് ഏ ഉറങ്ങാതെ കുഴപ്പമില്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഉറങ്ങും ചിലപ്പോ ഉറങ്ങല അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തൊ
ഹസ്ബൻഡ് വന്നോ വ പോണ് ഹസ്ബൻഡ്വന്നാ ചെന്നൈയി
വന്നീ നോ പോയി പേര് പറയരുതണ്ട് പിന്നെ സ്ഥലം പറയാൻ പാടണ്ടാ
ആ ഇത് പറയാന്നല്ല പറഞ്ഞേ
ഇനി വേറെൊന്നും
ആ പിന്നല്ലേ
ഉം
പിന്നെ അവിടെ മുർഷി ഉണ്ടോ
ഉം ഓരില്ല ഓരിപ്പടുത്ത് വന്ന് പോയി
ഓലക്കുട്ടിക്ക് ഇപ്പ ഇത് അതിനേഏഴ് മാസായി ഇതിന് അഞ്ച് മാസം ഇതിനഞ്ച് തേഞ്ഞ ആർക്ക കടന്ന് ഏ
കുട്ടേ
എന്താ കൗുന്നങ്ങാ ഇങ്ങനെ മുട്ട് താൻ നോക്കണണ്ട് കാലൊക്കെങ്ങെ പൊതിച്ചാൻ എന്തൊക്കെ കാട്ടി കൂട്ടട്ടുണ്ട് കൗലവല്യന്ന് അറിയില്ല കൗുന്ന കണ കൗുന്ന കണ പക്ഷെ മുട്ടുത്തന ത്താാനിങ്ങ ആയി തുടങ്ങിാണ്ീ ഓരോ കുട്ടിന്ന് പറഞ്ഞാല് മറ്റേര് തോഞ്ഞ കുട്ടീന്റെറെ ഒപ്പ ഉള്ളല്ലേ ആഹ അത് ഇ ആറൗണുള്ളതിന ഇതെന്താക്കിണം മറ്റേ ത്തഞ്ഞ കുട്ടിയെ നീച്ച് നട പുടിച്ചു നക്കുന്നുണ്ടോ
ഉ
അേൻ നടക്കക്കും നടക്കും എന്ന തോന്നണ കാരണം വേ പൊടിച്ചക്കും വേ ഇരിക്കുംൊക്കെ ചെയ്തേക്ക അപ്പൊ വേ നടക്കയ്ക്കാര
ഇത് പിന്നെ ആ എന്റെ കുട്ടി പിന്നെ ഇപ്പൊ തന്നെ മു കട്ടത്താൻ ശ്രമിക്കണണ്ട് അങ്ങനെ മെല്ലെ മെല്ലെതിനന്നെ പിന്നെ ഏ ഇവിടെ വല്ലൊന്ന് വന്നിട്ട പല്ല് വരഞ്ഞ ആദ്യം എ അ പല്ലേ വരുന്നുണ്ട്ോ
പക്ഷെ മുഫിദാന്റെ കുട്ടിക്ക് പല്ല് വരണണ്ട് തോന്നേ പല്ല കഥ അങ്ങനെർ ഉറക്കി പിടിച്ചി തൊണ്ണൊക്കെ തൊണ്ണ ഉറുക്കി പിടിച്ചാണെങ്കില്
അങ്ങനെ അത്െന്നാ എറെ കുട്ടി അങ്ങനെയ പിടിക്കുള്ളു പല്ലല് ഞാന്ൻ രണ്ടണ്ട് കുത്തണ്ടിരുന്നുപ്പ ഞാ വിചാരിച്ച പല്ലല് വരാ ഞ ിട്ട അങ്ങനെ ഞാൻ കൊറെ അത് തൊട്ട്െക്കും ആദ്യക്കും ഒക്കെ ചെയ്തന്നെ പിന്നെ മനസിലായതാപ്പ വേള്ളാല വേറെ എന്തോ രണ്ട വം കുത്ത ഞ എ ഇനെ പല്ലല് കക്ക ഭയങ്കര അത്ഭുതത്തോ എന്റെ കുട്ടിക്കക്ക്ിൊ തന്നെ പല്ലേരാണോ എന്നാണ് പാടിരുന്ന
അല്ല എന്റെ ചക്കർക്ക് വേഗ വന്നോക്കണ് വേമാതിരി ആറസഭവത്തിന്ന്നെ
ഉം എന്ന എനിക്കറിയില്ല ാന് പല്ലൊക്കെ വരണ്ടാവ ഞ ശ്രദ്ധിച്ച അെ പിന്നെ ഞാന്മക നോക്കിട്ടേല്ല ഞാൻ തൊട്ടിട്ട വന്നില്ല ഞാ വന്നന്ന് പല്ലനെയണോ വച്ചിട്ട് ചെക്ക് ചെയ്യാൻ തൊട്ടാണ്
ഉം
പിന്നെ ആഹ ഒച്ചപ്പാടും പാവളൊക്കെ ഉണ്ട എന്താണ് ങ്ങള ഇപ്പ പര വേറെ പരക്ക് മാറണു വാടകക്ക് അവിടൊണ്
ഉം ഞങ്ങ അമ്മനക്ക് വിളിച്ചന ഞ വിളിച്ചോക്കന പറഞ്ഞു
എന്റെ ഉമ്മാക്ക് എന്ന വിളിച്ചു
ഹ ആ ങ്ങളെ കുറ്റം പറയാൻ
സിറമളിന്റെ ങ്ങനക്ക് കട നിങ്ങളല്ലേ എന്റെ കുറ്റം പറ നിിക്ക അറിയാലോ
ഉം ഇനിപ്പ ഇളച്ചു വന്നല് എന്തൊ
ാ ച എന്നാല്
ഞളച്ചു പറഞ്ഞാ എന്തൊക്കെയാ പറണ്ട ഉം ഉം ഉം ആ അങ്ങനെങ്കിലും ഇങ്ങെ പരെ കാണാലേ
നിങ്ങള് നിങ്ങ അതിന് തേടി വരുവോ
പെരൽ വെച്ചിട്ടാണ് കല്യാണന്റെങ്ങ കാണ
ഓഡിറ്റോറിയൽ എത്തൂ നമ്മൾ വ ഒപ്പുറത്തേങ്ങള് നി ഒറ്റക്ക വരുന്നത് അധ്യാപളന്റെ പണി വരുന്ന തെ എന്താക്കിയാ മതി ഓഡിറ്റോറിയത്തിന്റെ കുറച്ച്ു വരാ അപ്പൊ നിങ്ങള് പരക്ക് കേറിീട്ട് പോയാ മതി അപ്പൊ പിന്നെ പ്രശ്ന ഇല്ലല്ലോ വീട് കാണാലോ നമ്മളെ ഓഡിറ്റോറിയം പറ കുറച്ചപ്പുറത്താണ് ഇപ്പൊ നിങ്ങക്ക് ൻ വരാ സുഖഖമാണ്
ആഗവാണിയ വരാ
ആഹ
പിന്നെ അവിടെ ആരാ അവട ഒച്ചപ്പാടുണ്ടല്ലോ
ഉന്ത
ഇതൊക്കി ഇങ്ങനത്തെ ഒച്ചപ്പാടിനൊക്കെ പേസ കൊറി ട്ടൊ ങ്ങക്ക് പൈസ കിട്ടൂല അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടന്ന്ണ്ടെങ്കില്
സ്പെഷ്യൽ
ഞങ്ങൾവിടെ മുരിങ്ങന്റെലന്റെ മരം മുറിച്ചിക്ക്ണ് മുരിങ്ങന്റെ മരം മുറിച്ച്ക്ക്ണ് അതുകൊണ്ട് കൊറേ മുരിങ്ങ ന്റെലണ്ട് അപ്പത് ചാറും അതന്നെ കൂട്ടാനും അതന്നെ രാവിലക്കത്തെ കറിയും അതന്നെ ഉച്ചക്ക കറിയൊക്ക അതന്നെ ഫുള്ളും മുരിങ്ങന്റെ ഇലകൊണ്ട് ഒരു കളിയാണ്
ഉം ഉ നിങ്ങൾ ഏതാ ഡയപ്പർ യൂസ് ചെയ്യാ മോൻക്ക്
ഞാനിപ്പോ സ്നെഗ്ഗിയ ആണ് യൂസ് ചെയ്യുന്നത് അതിപ്പൊ മാറ്റണം വ വൗപ്പറാണ് സ്നഗിനെ കാട്ടൊക്കെ നല്ലത് വൗപ്പർ വാങ്ങിക്കോളിങ്ങള്
വൗപ്പർ അത് ഞാൻഇങ്ങൾക്ക് ഫോട്ടോ വിട്ടരണ്ട് അപ്പം
ഉ ശരി ഏതാ ഹ്യൂഗ്ഗീസൊ അങ്ങനെ ന്തോ ആണ് ഇവൻക്ക് വാങ്ങൽ ഉം എന്നങ്ങക്ക്ഞ്ഞ് നാളെ വന്നോളും
എന്നാ കട്ടെയ്തോളി